ആഹ് എന്തോണ്ട്
ഓഹ് നല്ല വിശേഷം സുഖണോ
ആഹ് സുഖം പിന്നെന്തൊക്കെയുണ്ട് മഴയായിരുന്ന
ഇല്ല്യ ഇന്ന് ഇവിടെ മഴ പെയ്തില്ല അവിടെയോ
ഇവിടെന്ന് വല്ല്യ മഴയില്ലായിരുന്നു എന്നാലും ചാറി രാവിലെ ചെറുതായിട്ട് പിന്നെ പിന്നെ വെയിലുണ്ടായിരുന്നു
ആഹ് ഇവിടെ രാവിലെയും പതിനൊന്ന് മണിവരൊക്കെ മഴയായിരുന്നു പിന്നെ മഴയൊന്നുംല്ലായിരുന്നു ഉം
പിന്നെ പ്രത്യേകിച്ച് ഒന്നുംല്ല ചായ കുടി കൈഞ്ഞ് കൈഞ്ഞ്
ആഹ്
ഉം പിന്നെന്തോ ഒള്ള
ഓഹ നല്ല വിശേഷം
ആഹ്
ഊണിന് മീനൊക്കെ എന്തോട്ടി
ചൂട അവിടാ
ഇവിടെ എക്കിന്നൊരു പാല് കാച്ച് ഒണ്ടാരുന്നു അപ്പൊ പിന്നെ എല്ലാരും അങ്ങോട്ടൊക്കെ പോയോണ്ട് മീനൊന്നും മേടിച്ചില്ല
ആഹ ഇപ്പൊ മീൻ ഇല്ല വില കൂടുതല കൊള്ളത്തുല്ല മീനൊന്നും
ആഹ് സ്കൂളൊക്കെ തൊറന്നിട്ട് എങ്ങനുണ്ട്
കൊഴപ്പ ഇല്ല അതിന്റെ ബഹള ഇപ്പ ട്യൂഷനു പോയിട്ട് ഇങ്ങോട്ട് വന്നേ ഒള്ളൂ
ആഹ്
ഉം അവടെ മക്കളൊക്കെ പോയാ
ആഹ സ്കൂള് പോവ പോയി ഇന്ന ന്ന പിന്നെ പഠിത്തം ഇല്ലായിരുന്നല്ലോ ഉം നാളെ ഇനി അവധി ആഹ ട്യൂഷനൊക്കെ ഒണ്ട്
ആഹ്
ഉം പിന്നെ എന്തൊക്കെയുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒ ന്നുല്ല തിങ്കളാഴ്ചത്തൊട്ട് കെഎസ് ആർ ടി സി ഫ്രീയാന്ന് പറയുന്നു
ആഹ് എല്ലാ ബസ്സൊന്നും ഇല്ലന്നെ അത് എവിടം തൊട്ട് എവിടം വരണ വല്ലാം പറഞ്ഞിട്ടുണ്ടോ
ആഹ ഓർഡിനറിലെങ്ങാണ്ടേ ഉള്ളു
ആഹ ഇങ്ങനെ പറയന്നകേട്ട് കറക്റ്റ് ഒന്നും അറിഞ്ഞില്ല അത് സ്ഥിരമൊക്കെ പോവുന്നവർക്ക് കൊള്ളാം ഉം പ്രൈവറ്റ് ബസ്സുകാർക്ക് വല്യൊരു അടിയായിപ്പോയി
ആഹ്
അവര് ഈ പറഞ്ഞ ജോലിക്ക് പോന്ന പെണ്ണുങ്ങടെ വരുമാനമല്ലേ അവർക്കു കൂടുതാലായിട്ട് കിട്ടത്തുള്ളൂ സ്കൂളിൽ പുള്ളാരായാലും പോകുന്ന പുള്ളാരായരി ഇപ്പല്ലാരും അങ്ങ് കറക്റ്റ് സമയത്ത് ഈ ബസ് ഒണ്ടന്ന് ഒണ്ടന്ന് വെച്ച അവരത് കാത്ത് നിന്ന് ഇതിനാത്ത് തന്നെ കേറാൻ നോക്കത്തില്ലേ ഫ്രീയല്ലേ പത്തുര കൈയിരിക്കത്തില്ലേ ഉം അതുകൊണ്ട് അവർക്ക് വല്യൊരു ആഹ ഉമ്മി അവരെ സർവീസക്കെ മിക്കവാറും നിർത്തേണ്ടി വരും
എന്തുവാ അതിനെ കുറിച്ച് ഇനി അത് അറിയും എറങ്ങി കഴിയുമ്പളെ അിയത്തൊള്ളൂ കറക്റ്റ് എന്തുവാന്നൊക്കെ
ആഹ് ആഹ്
ദൂര യാത്രക്കൊന്നും ഇല്ലന്ന് തോന്നുന്നു എന്തുവാണ്
ആഹ്
ഉം
ദൂരയൊക്കെ ആണെങ്കി പ പോണവർക്ക് നല്ല ലാഭവല്ലേ? അവിടെ ചുമ്മാ അങ്ങ് കേറി വണ്ടിക്കകത്തോട്ട് ഇരുന്നാ മതിയല്ലേ എണ്ണ അടിക്കണ്ട ഒന്നും വേണ്ട കൂടെ ഒരാടെ കൂടെ രണ്ട് പെണ്ണുങ്ങളും ഒരുമിച്ച് പോയാലും നല്ല ലാഭവല്ലേ?
അതെ പിന്നെ ഇനിയിപ്പോ ഓർഡിനറിയിലായിരിക്കും തെര ക്ക് കൂടുതലും
ആഹ് ആഹ്
ഉം
ഓർഡിനറി ബസ്സ് ലിമിറ്റഡ് സ്റ്റോപ്പ് അല്ലേ കാണത്തൊള്ളു ലിമിറ്റഡ് അല്ല മറ്റേ എല്ലാ സ്റ്റോപ്പിലും നിർത്തുന്ന കൊറച്ച് ബസ്സുകളല്ലേ കാണ
ആഹ് അപ്പൊ ഒരുപാട് ദൂരം പോവത്തില്ലല്ലോ?
ആഹ് അതിപ്പം ഈ പറയണ കൊല്ലം സ്റ്റാൻഡിന്ന് വിട്ടാ കരുനാഗപ്പള്ളി സ്റ്റാൻഡി കൊണ്ട് കരുനാഗപ്പള്ളി ഡിപ്പോയി വന്നത് നിക്കുവല്ലേ പിന്നെ അവിടുന്ന് അടുത്ത സർവീസ് തൊടങ്ങുവായിരിക്കും തിരിച്ചു കൊല്ലത്തോട്ട് അങ്ങനെയായിരിക്കും തിരിച്ച് വരില്ല ലോങ്ങ് കാണത്തില്ലല്ലോ
ഇല്ല ഇല്ല അങ്ങനെ പോവുന്നു
അതേപോലെ തന്നെ ഓപ്പറേഷൻ തൂഫാ തൂഫാൻ കൊണ്ടു വന്നോണ്ട് ലഹരി പിടുത്തത്തിനൊക്കെ ഭയങ്കര ഇതായിട്ട് ലഹരിപിടുത്തം നടക്കു നടക്കുന്നല്ലോ അതൊക്കെ പക്ഷെ നല്ല കാര്യവാ ഉം അതൊക്കെ മുമ്പേ കൊണ്ട് വന്നായിരുന്നെങ്കി കേരളത്തിലിത്രയും ലഹരി മാഫിയയും ഈ ലഹരിയുടെ ഉപയോഗവും കൂടത്തില്ലായിരുന്നു
ആഹ് അത് കണക്ക് പോലീസുകാർക്കും പണി കിട്ടിയിരിക്ക ക്കാന്ന് പറയുന്നല്ലോ ഒത്തിരി പേരെ സ്ഥലം മാറ്റി എന്നൊക്കെ പറയുന്നു പത്രത്തി കെടപ്പു
ആഹ് ഉം എന്തായാലും അത് ഇപ്പൊ അവര് ഓരോ സ്ഥലത്ത് ഈ ബ്ലോഗർമാര് പോയി കണ്ടുപിടിക്കുന്നല്ലോ ഇന് സ്ഥലത്ത് ഇത്രയും അത് കണ്ടായിരുന്നോ? ഇൻസ്റ്റേല് ആ ഇൻസ്റ്റഗ്രാമിലെയോ ബ്ലോഗർമാരെ ക്ഷണിച്ചേക്കുവല്ലേ? ഇത് കണ്ടുപിടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്
അവർക്ക് എന്തേലും ഐഡി
അവർക്ക് അവർ
ന്യൂസ് പിടിച്ചു കൊടുക്കുമ്പം അവർക്ക് അതിന്റെ എന്തെങ്കിലും കാണുവായിരിക്കുവല്ലോ അവർക്കും ഒരു റീച്ചാവും അവര് കൊണ്ട് വന്ന് അത് പിടിപ്പിക്കുകയും ചെയ്യും അത് കൊണ്ടിപ്പോ ഈ കായംകുളത്ത് എന്ത് പാർക്ക് എന്തോ പാർക്കും
എവിടെയൊക്കെയോ ഈ ലഹരിയുടെ ഉപയോഗങ്ങള് ഇപ്പൊ ഒരു വ്ലോഗർ ഇങ്ങനെ ഞാനിന്ന് രാവിലെ കണ്ടായിരുന്നു ഇങ്ങനെ പിടിക്കുന്ന ആ വീഡിയോ പിടി പിടിച്ച് വീഡിയോ പിടിച്ച് കാണിച്ചു കൊടുക്കുന്നു പോലീസ് വന്ന് അവിടെ വന്ന് തൂക്കാനാന്ന് അവരെ പൊക്കാനന്നൊക്കെ പറഞ്ഞോണ്ട്
ആഹ് ആഹ്
ഉം ഉം
ഉം ഞാൻ കണ്ടില്ല അതിനെപ്പറ്റി
ഉം ഉം ഭയങ്കരമായിട്ട് എല്ലാടവും പിടിക്കുന്നുണ്ട് ഉം ആഹ് ആഹ് ഉം
പിന്നെ
പിന്നെ ഇനി രാത്രിൽ എന്തോ പരിപാടി എന്തോലും മേടിക്കുവോ
ഓ പ്രത്യേകിച്ചൊന്നുംവില്ല
ആഹ് ചോ ചോറായിരിക്കും
ഉം ഉം ഉം നമ്മള് എന്തെങ്കിലും ഉ ഒണ്ടാക്കണം എന്തുവാന്നാ ഉച്ചക്ക് ഒന്നും വെക്കാത്തോണ്ടേ
ആഹ് ആഹ് എവിടായിരുന്ന് ആ പോയേ
പിന്നെ ഞാനും ഇക്കായും പിള്ളാരുംകൂടി പോയി പിന്നെ ഉച്ചക്ക് ആ ചാ യയും ചായയും കൂടെെ അല്ലാതെ പോകണ രുന്നു ഉം അവരൂടെ പോയാലോ
അവര് എവിടെ പോയി
അവരടെ പാലുകാച്ചിന് പോയപ്പോ അവരുടെ കൂടെ പോയി
ആ നിങ്ങളൊക്കെ ഒരു സ്ഥലത്തോട്ടാണോ പോയെ അതോ വേറെ-
ഇക്ക കമ്പനിടെ കണക്കാടി പോയെ
ആഹ്
ഉം ഉം ഉം
പിന്നെ എന്തുവാ
ആഹ് പിന്നെ വേറെ ഒന്നുവില്ല അങ്ങനെരിക്കുന്നു
ആഹ്
ഉം
ആഹ്
പിന്നെ
പിന്ന ഒന്നും ഇല്ല പ്രത്യേകിച്ച് ഇവിടെ ഇന്ന് വലിയ മഴയില്ലായിരുന്നു എന്നാലും മഴയായിരുന്നു
തുണിയൊന്നും കഴുകാൻ പറ്റിയില്ല രാവിലെ മഴയായോണ്ട് ഞാൻ വിചാരിച്ച് അങ് മഴയായിരിക്കും എന്ന് പിന്നെ എവിടെ പോവെ വേണം പിന്നെ അത് കഴുകിയതുമില്ല ഒരുപാട് കഴുകാൻ കെടക്കുന്നു
ആഹ് വാഷ് മെഷീനിൽ ഇട്ടിട്ട് - വെയിലത്തോട്ട് ഇട്ട് ഇട്ടാലും മതിയാരുന്നല്ലോ
ഓ മെനഞ്ഞാന്ന് കഴുകിയതെല്ലാം അവിടെ സൈഡിൽ വാരിയിട്ടിരിക്കുവ ആഹ് ഒണക്കിട്ടേക്കുവാ എന്നാലും നല്ലൊരു വെയില് കൊള്ളാതെ- ട്ക്കാ ഒന്ന് നീക്കി ഇടാനും പറ്റീല
ആഹ്
ഉം
ഉം പിന്നെ ഞങ്ങള് സീറ്റൊക്കെ അടിക്കുന്നവർക്കും പിന്നെ കൊഴപ്പ - പ്പവില്ല അവിടെ ഇട്ടിരുന്നാലും അത് അവിടെ കെടന്ന് ഒണങ്ങിക്കോളും ഇല്ലടെ
ഇപ്പൊ ഷീറ്റടിക്കണങ്കി തന്നെ എന്ത് പൈസയാ ഉം അതുവല്ല ജോലിക്കാരെ കിട്ടാനൊന്നും ഇല്ല അങ്ങനെ-
ആഹ്
ഉം
എല്ലാരും ചെറിയ ജോലിക്കായിട്ടൊന്നും വരത്തില്ല വല്ല്യെ വല്ല്യെ ജോലിക്കങ്ങ് പോത്തേ ഉള്ളൂ സമയ സമയം നഷ്ടവും പൈസായും കൊറവല്യോന്ന് ഉം
പിന്നെ
ഏഹ്
വേറെ എന്തുവാ
വേറെ അങ്ങനെ പ്രത്യേകിച്ചോന്നും ഇല്ല
ഉം
ആഹ്
ആഹ് എട്ത്ത് തരാം ഉം
ആഹ്
പിന്നെന്താടി
പ്രത്യേകിച്ചൊന്നും ഇല്ല ഇങ് ക ആഹ് വണ്ടിയൊക്കെ എട്ത്താ
വണ്ടി എട്ക്കാൻ പോയില്ല പോണം ഉം
കണ്ട് വെച്ചിട്ടുണ്ടാ
കണ്ട് വച്ചേക്കുന്ന അങ്ങനെ പറയുന്നടി വർഷത്ത കൊഴപ്പുണ്ടോന്ന് താഴ ഇരിക്ക ചാർബുക്ക് ഉം
ആഹ് ആഹ്
ഞാനിപ്പോ നോക്കി ഒട്ടിച്ചൊക്കെ നോക്കാ ആ നമുക്ക് താവോട്ട് പോവാ പോകുമ്പ ഫോൻ കുത്തെച്ചിട്ട് വരട്ടെ ഉം ഉം
ആഹ്
ഫോണിനാത് ചാർജ്ല്ല
ആഹ് കുത്തിടാഞ്ഞ എന്താ അന്നേരം
ആഹ് കുത്തി ഇടണം
ഉം വേറൊന്നും ഇല്ല
ഉം ഉം അവരൊക്കെ ഇല്ലേ
ആഹ് എല്ലാരും ഉണ്ട് എല്ലാരും ഇവിടെ ഉണ്ട്
മീനും ആമയൊക്കെ എന്തു ആയി
ആമയെല്ലാം പറ്ക്കി കൊളത്തിലിട്ടു നോക്കാൻ സമയം ഇല്ലല്ലോ മീനീന്റെ തന്നെ ഇനിയിപ്പോ വെള്ളം മാറണം നാളാ പഠിക്കാൻ പോവാനുള്ള സമയം ഇല്ലല്ലോ
ആഹ്
ന്നെ രണ്ട് മൂന്നെണ്ണം ഇപ്പം ചത്ത് പിന്നെ ഏതാണ്ട് പ്രസവിച്ച് എന്നും പറയുന്ന കേട്ടു നോക്കാനും സമയല്ല ഉം വൈകിട്ട് സമയം ഇല്ലല്ലോ ട്യൂഷന് പോയിട്ട് വരുമ്പോ രാത്രിയാവത്തില്ലേ ഉം പിന്നൊന്നും ഇല്ല ഏഹും
ഉം
ആഹ് പിന്നെ എങ്ങും സിനിമയൊന്നും കിട്ടിയില്ലേ കാണാനൊന്നും പോയില്ലേ
ഇല്ല അവിടെ പിന്നെ പോകാനൊന്നും പറ്റിയൊന്നുംല്ല പോയില്ല
ആഹ്
കണ്ടതും ഇല്ല വേറെ പ്രത്യേകിച്ചൊന്നും ഉം
ആഹ് വേറെ സിനിമയൊക്കെ ഇറങ്ങിയെന്ന് പറയണ കേട്ടല്ലേ ഒടിടിയില് ഞാനും വിക്കാ ആഹ് എന്തുവാൻ നോക്കിയതോന്ന് ഇല്ല ഫോണി
ഉം ഉം ഉം
ഉം
പിന്നാ
പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഇങ്ങനൊക്കെ ഇരിക്കുന്നു. ഇങ്ങനൊക്കെ പോന്നു.
ആഹ് ആഹ്
ചക്കയും മാങ്ങയും ഒന്നു ഇല്ലയോ.
ചക്കയും മാങ്ങയും, മാങ്ങ ഇവിടിരിക്കുന്നു. ഫ്രിഡ്ജ് ഇന്ന് രാവിലെ ഇവിടെ ഇവൾക്ക് വേണംന്ന് പറഞ്ഞെ ചെത്തിപ്പറക്കി അവിടെ ഫ്രിഡ് വെച്ചിരിക്കയാ. ഇനി അത് ജ്യൂസ് അടിക്കണം. പാല് കാച്ചിയാല്
ആഹ്
ഉം പിന്നെ ഭയങ്കര കളറാ ആ മാങ്ങെക്ക് കയ്യില്. ഒരു കിലേ മഞ്ഞപ്പൊടിയൊക്കെ കയ്യിൽ എടുക്കത്തില്ലേ.
ഏഹ്.
മാങ്ങ ചെത്തിയത് കയ്യില് എടുത്തിട്ടെ, മഞ്ഞ പൊടിയൊക്കെ നമ്മള് കൈകളിലെടുക്കുമ്പോൾ മഞ്ഞ കളർ കൈ പറ്റത്തില്ലേ
ഉം
അതേപോലെ എടി ഓറഞ്ച് കളർ കൈ ഫുള്ള്. ആകെ കളർ മാങ്ങാ. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഇവിടെന്ന്. ഇവിടെ ചൂളൊക്കെ വിൽക്കുന്നിടത്തൂന്ന് മേടിച്ചയാ. നല്ല, നല്ല നല്ല മാങ്ങ, എന്ത് മാങ്ങയുടെ പേരൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ നല്ല കളർ കൈ ഫുൾ നമ്മള് മഞ്ഞൾ തേച്ചാണക്കത്തെ കളറാവുന്നത്.
കഴിച്ചില്ലേ എന്നിട്ട് കഴിച്ചില്ലേ
കഴിച്ചടി എത്രാന്ന് പറഞ്ഞ് കഴിക്കുന്നത് കുറച്ചൊക്കെ കഴിച്ച്, ബാക്കി മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിന്. ഇനിപ്പം ജൂസടിക്കാൻ പുഴുവൊന്നുമില്ല. ഇങ്ങനെ ഇല്ല, ഇല്ല ഇങ്ങനെ വിളഞ്ഞ മാങ്ങ പ്പിച്ച് ഇങ്ങനെ ചൂളൊക്കെ വെക്കുമ്പോഴേ, അതിനകത്ത് പുഴു കാണത്തില്ല. മരത്തിൽ നിൽക്കുമ്പോഴാ ഉം..
ഉം..
എടി എന്റെ ഫോൺ ഇപ്പം ഓഫ് ആകും. ഞാൻ കുത്തിടട്ടെ. ഹലോ ശരിയടി ആ വിളിക്കാം.
ആഹ്
ഉം